എന്തൊക്കെണ്ട്
സുഖാണ് കൊഴപ്പൊന്നുല്ല എന്താണ് അന്റെപാട്.
ഖാണ് കൊഴപ്പൊന്നുല്ല ൻ ന്ന് മഴന്റെ ഒരു ദിവസാണ് ല്ലേ കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞു.
അതെന്നെ ഭയ ങ്കര മഴ തോരാത്ത മഴ രണ്ടീസായി പിടിച്ചിട്ട് ല്ലെ.
ഉം രണ്ടിസായി.
അല്ലെങ്കിൽ പിന്നെ തീരെണ്ടാവുല്ല.
ഇല്ല നല്ല വെയിലല്ലേയ്നോ എന്തെന്നു മിഞാന്നോക്കെ ചൂട്. നല്ല ചൂടേയ് ഉം ഇന്നലെ പിന്നീംകൊറച്ച് വെയ്ലൊക്കെ ണ്ടായിൻട്ടോ.
ആ് ഞങ്ങളെവിടെ ഇന്നലെ നല്ല മഴേന്ന് പിന്നെ പ ഉച്ച ച്ചായപ്പ പിന്നണ്ട് തൊടങ്ങി.
ഏ ഇവിടെ ന്നലെ വെയിലുണ്ടായി തിരുമ്പിയൊക്കെ അത് അത്യാശം ഒണങ്ങിങ്ക്ണ് ഇന്ന് നല്ല മഴ. ന്ന് തീരെല്ല ന്ന് തിരുമ്മ്മ്പിയതൊക്കെ അച്ചേല്ക്ക് അവടെ കെടക്ക്ണ്ട്. മിഷേൻലിട്ട് ഒണക്കീന്ന് ന്നാലുംഉണ്ട് ഇന്നാലും ഉണക്കീൻ ന്നാലും.
ന്നാലും പിന്നെ നമ്മള് ഒണക്കണല്ലോ ഒന്ന് കാറ്റോട്ടണ ആ.
ആ ആണ്. യൂണിഫോ യൂണിഫോമൊക്കെ ഒണങ്ങാനാണ് പ്രയാസം.
ആ അതെന്നെ പിന്നെ പ്പൊ ഇന്നലെ ട്ട് ഇല്ലേ കുട്ട്യോൾക് ആ ആ എത്രാം ക്ലാസ്സില കുട്ട്യാള് പഠിക്കണേ ആ
ഓൻ ഒരാള് പ്ലസ് വണ്ണ് അല്ല പ്ലസ്ടൂലാണ് വല്യോന്
അന്റെ മോനോ
ആ വൽത് പ്ലസ് ടൂ പിന്നെ രണ്ട്. രാണ്ടമത്തോള് എട്ടിലാണ്.
ആ
മൂന്നാമത്തോള് പിന്നെ നാലാം ക്ലാസ്സില് ചെറുതിന് മൂന്നേസാവ്ണേള്ളൂ.
ആ മൂ മൂത്താള് ആൺകുട്ടിയ ആ മൂത്തോനാണാല്ലേ ആ. ആണ് ആ ആഹ
അവിടെ ഇങ്ങക്ക് എത്രാളാ.
എനിക്ക് മൂന്ന് ആണ് ആങ്കുട്ട്യോളാ. ഓ മൂത്താള് എട്ടില പടിക്ക്ണേ
ഉം ഉം
രണ്ടാമത്തോന് നാലില് ചെറുതിന് ഒരു വയസ്
ഒരു വയസ് മൂന്നാംകുട്ട്യളാലെ ഓന് മൂന്ന് വയസ്സ് ഉം മൂന്ന് വയസ്സ്
ആ ആ ആ
കയില്ല മൂന്നേസാവണേള്ളൂ
ആ പിന്നെ അങ്ങനൊക്കെ പഠിക്കുവോ മക്കള്
മക്കള് പഠിക്കോയ്ച്ചാല് രണ് മൂന്നാമ ത്തോള് പിന്നെം അത്യാവശ്യം തരക്കേടില്ല
ആ ആ ആ
ഉം വല്യോനൊക്കേണ് വായിച്ചാൻ കൊർച്ച് മടിയാണെന്നുള്ളൂ
ആ ഓല് പിന്നെനി ഓലതായിട്ട് പഠിക്കുവല്ലോ ഓല്ക്ക് പഠി നമ്മള് ഇതാക്കേണ്ട ആവശ്യല്ല്യ
ഇല്ലല്ല അമ്മള് ചെറിയെനെ ഓക്കിയാതി നാലാം ക്ലാസില് ആ ഓക്ക് ട്യൂഷൻ പ്പ പോണില്ല
ഇപ്രാവശ്യ പത്താം ക്ലാസ്സ് പ്ലസ് വണ്ണിലല്ലേ ഓന്
അല്ല പ്പൊ പ്ലസ് ടു ഇപ്പൊ പ്ലസ് ടു ആണ് ഉം പത്തന്നൊക്കെ പോയി ട്യൂഷന്
ആ പത്താം ക്ലാസ്സിലാണ് നമ്മൾ ട്യൂഷൻ ഏർത്തേണ്ടെ
ആ പത്തന്നാണ് അപ്പൊ പത്ത്ന്ന് പോയിനി പിന്നെന്നാല് ഓനെ കൊറച്ച് ദൂരായോണ്ടേ സ്കൂള് പിന്നെ ഇന്ന് ഏയരാമ്പോത്തിന് പോണം രണ്ട് ബസ്സൊക്കെ കേറിട്ട് പോണം അപ്പൊ ട്യൂഷനൊ ആ ട്യൂഷനൊന്നും നേരണ്ടാവൂല്ലേ
ആ എട്ടാം ക്ലാസ്സില് ആ മോള് എട്ടിലല്ലെ ആ എപ്പൊക്കെ എ ട്ടുവും പ ഞമ്മളെ പയേ പണ്ടത്തെ പോലെ എത്രാൾക്കാര് നല്ല പഠിപ്പന്നെ വേണം ജയിക്കാനെ
ഏ വേണം വേണം
ലീവൊക്കണ്ടല്ലൊ ഇപ്രാവശ്യം മുതലേ കഴിഞ്ഞ പ്രാവശ്യം മുതല്ലേ
ആ ഉണ്ട്ണ്ട് കഴിഞ്ഞ റാശ്യം ഈഏയീന്നൊക്കെ കൊറെ കുട്ട്യേള് തോറ്റ് പിന്നെം പരീക്ഷെഴുതി അങ്ങനെയൊക്കെ ജയിച്ചായതാ
ആ
ഉം മാക്ക് കൊറഞ്ഞോലം നോക്കിയാണ്ട് പിന്നൊല്
ആ ഇണ്ട്ണ്ട് ആദ്യം പറഞ്ഞാല് ഒന്നുംണ്ടേനില്ല പ്പ ഇവിടെ അടുത്തൊന്നുല്ല അങ്ങടെ കൊറേ പോണം ഓര് രണ്ടാള് വണ്ടിയിലാ പോവാ ഉം
ഏ വണ്ടിലേ
ആ എ എട്ക്ക് വെരും വീടിൻ്റെടുത്ത്ക്ക് വെരും ഉം വണ്ടി പീസൊക്കെ വയങ്കര അല്ലല്ല ഒരാള് വേറെ സ് ക്കൂളാണ് ഒരാള് ഞങ്ങളെ കൊറച്ചടുതന്നെയാണ്
ആഹ ആഹ
ആഹ
മാപ്പിള എവിടല്ലേള്ളത്
ഇ ഇണ്ട്ണ്ട് ഇവിടെ നാട്ടിലേ ഏ ഏ അമ്മ ഇമ്മക്കെണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഒറ്റക്കാണ് വീട്ടില് വേറെ പോന്നിരിക്കുന്നു ആ ഞാനും, ആ മക്കളും അതാ അവരെടുത്തു ഉമ്മ ഉണ്ടാവുമല്ലേ?
ആ ഉമ്മയുണ്ട്
ആ ആ ഇപ്പോഴുണ്ടോ?
ഉമ്മ ഇവിടെയുണ്ട്. ഉപ്പയില്ല ഉപ്പ മരിച്ചിട്ട് അഞ്ചു വർഷമാ. യി ഇല്ല അഞ്ചു വർഷമായി ആ പോ പോവ് കൊറോണ ടൈമിൽ
ആ ഞങ്ങളുടെ ഉപ്പയും അങ്ങനെ തന്നെ ആണ് കൊറോണ ടൈമിൽ ആണ് മരിച്ചത്. പണി പിടിച്ചു മരിച്ചു ആ മോശ
കൊറോണ ആയിരുന്നോ?
കോറോണയെന്നൊക്കെ പറഞ്ഞിരുന്നു പെട്ടെന്നൊരു പനി വന്ന് മരിച്ചു.
ഏ എല്ലാ ടെസ്റ്റ് ചെയ്തിരുന്നോ എന്നിട്ട്?
ഇല്ലയാ പെട്ടെന്നടാ ഒരു പനി വേറെ ഒന്നും കൊഴപ്പണ്ടായിുന്നില്ല മരിക്കാൻ നേരത്തൊരു പനി ആവു ദേണ്ണം പിടിച്ചു കിടന്നിട്ടൊന്നുമില്ലെ ഏയ് മാങ്ങാ പണിയായിരുന്നു ആൾക്ക് ആ
മാങ്ങാ വിക്ക്
ആ മാങ്ങ പറിക്കുക, പൊളിക്കുക അങ്ങനത്തെയൊക്കെ
ആ ആ
ആ അത് എന്റെ ഭർത്താവ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്റെ ഭർത്താവിന് ഇപ്പോൾ അത് ട്ടാ അതിനും പോവും എല്ലാത്തിനും കൂടി പോവും ആ ആ അടക്ക അങ്ങനത്തയൊക്കെ എടുക്കുമെ
ആ ആ
ആ
അടക്കയക്ക് ഇപ്പോൾ വിലയുണ്ടോ അങ്ങനെ?
ഉം അടക്ക് ഒരു തോട്ടം കിട്ടണമെങ്കിൽ എത്ര വേണമെന്നുവെച്ചിട്ടാ? ലക്ഷങ്ങല് വേണം ആണോ എടുക്കാൻ കുറച്ച് മടിയാ ഉം പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുക്ക് നഷ്ടം എന്നിട്ടും ലാഭമൊക്കെ ഉണ്ടാകുമേ.
ആ അതുണ്ടാവും.
ആ ചിലപ്പോൾ നമ്മളുടേത് അങ്ങോട്ട് പോകും. ചേല് കിട്ടും ആ അങ്ങനെ
ഉള്ള സമയമൊക്കെ
ആ അതന്നെ അങ്ങനെതന്നെ പിന്നെ
പിന്നെയില്ലെ അടക്ക പിന്നെ ആ ഉണക്കണമല്ലേ പൊളിച്ചുക്കൊണ്ട് ഉണക്കി പൊളിച്ചണം
ആ പൊളിക്കണം പൊളിക്കുവാനൊക്കെ ഞങ്ങൾ ആൾക്കാരെ കൂലിക്ക് പൈസ കൊടുത്തിട്ടേ ് പൊളിപ്പിക്കലാണ് അല്ലാതെ ആരാ പൊളി
ആ അങ്ങനെയാവുമ്പോൾ നല്ല പൈസയുണ്ട്.
ആ അങ്ങനെ പൈസ ഉണ്ട് അവർക്ക് കൊടുക്കുകയും വേണം പൊളിക്കുന്നവർക്ക് കൊടുക്കെണ്ടേ? നമ്മൾ പൊളിക്കുകയാനെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. ആ
ഉം ഉം ആ ഞമ്മൾ പൊളിക്കണം നമ്മുക്ക് അതിന് പൊളിക്കാനൊക്ക കൂടെ ഒന്നും കഴിയില്ലല്ലോ?
ആ നമ്മക്ക് വീട്ടു ജോലിയും മ് അടക്ക പൊളിയും ഒക്കെപ്പാടെ നടക്കൂലല്ലോ ഇക്ക് വയ്യട്ടോ നമ്മടെ കൈയ്യിക്ക് ഒന്നും പറ്റില്ലടോ ആ എൻ പ ആ കയ്യ് കയ്യ് ഇൻക്ക് അലർജുണ്ട് പിന്നെ കൈയിങ്ങട്ട് വീർത്ത്ട്ട് ഇങ്ങട് നീര്ടുക്കും. കൈ കൈ കടച്ചിൽ ആണേ മ് ആ പിന്നെ മൈഗ്രീൻ തലവേ നണ്ട് ആഹ് ആ കാണിക്കൊക്കെ ചെയ്തനു. ഞാന്നിട്ട് മേ ഇതൊക്കെ അങ്ങനെ കൈ പൊളിച്ചിടയൈയ്യ കൈ ഉയർത്തുമുട്ടെടോ ഒന്ന് ടൈറ്റ് ആയത് ഇടാൻ പറ്റൂല്ലെനക്ക് ആഹ്
ഏ ഏ മാക്സി ടൈറ്റാവമ്പറ്റൂല
ഏഹ് അതിപ്പ ചിട്ട് തൊടങ്ങീതാണ് നമുക്ക് അലർ- അങ്ങനത്തെ എന്താവുവെ
ആഹ് ആഹ്
ഉം
ഓമിയൊഡോക്ഡറെന്ച്ചാതി
ഹോമിയോനെ തന്നാണിപ്പോ കാണിക്കണേ അപ്പൊ പറയാ വാദം ഇണ്ടാവുന്ന്. തലവേദനിണ്ടെ ആഹ് ടെസ്റ്റെയ്യാൻ എഴുതി തന്നിട്ടുണ്ട്
ആഹ് വാതത്തിന് ആമവാതോ ഒക്കല്ലേ
ആഹ് ഇവാതം പറഞ്ഞ ഇതല്ലേ എന്താ പറയാ ഞമ്മളെ എന്താ പറയിലടി ഈ ഈ കാൽമുട്ട് വേദനക്കൊക്കെ പറയില്ലേ ഉം താണ് എന്തോ ഒരു സാധനം കൂടിയാല്? അം ആഹ് അയിനാത്രെ ഈവാതംന്ന് പറഞ്ഞെ
ഏഹ് അതാ
ആഹ് പറയട്ടെ ആരാങ്ങനെ പറഞ്ഞെ അയിനാണീ പറയന വാദന്ന്.
ഞാന്നാല് വേറെ എന്തോ ആണ് വിചാച്ച്
ഞാനുവതെ വാദന്നെമ്മള് വാദം പുടിച്ച് കൊയൊക്കെ ചെയ്യില്ലാൾക്കാര്
ആഹ് ആഹ്
ആഹ് അതാ അതാണ നക്കറിയില്ല ഏയ് ഇപ്പ അങ്ങനെ ആയിരിക്കുല്ല അതാ ആ വാതന്ന് അയിനാണിപ്പൊ വന്നക്കണത് യൂറിക്കാസിഡ് അയിന്റെ പേരാ തോന്നന്നത്.
ആഹ് ആഹ്
ഉം ആഹ് ആഹ് ആഹ് അതന്നെ
ഞാനും ഈ അമവാത്തിനൊക്കെ ടെസ്റ്റ് ചെയ്യാനും ചെയ്തനിട്ടോ
നിനക്ക് വേദനയുണ്ടാ?
ഏഹ് വേതന്ണ്ട് രാത്രി ഇതിന്റെ ഇടേലെനിക്ക് കട കയ്യൂര്‍ ഒറ കടന്ന ഒറങ്ങി എനിക്ക് മേലും കയ്യൊക്കെ വേദ-
വേദന അതെന്താ?
ഉം ഒ ഒറങ്ങാനൊരു സുഖം തന്നില്ലെടീ
അല്ലടി എപ്പഴുണ്ടാ?
ഇപ്പൊ കുറച്ചൊരു കൊറവുണ്ട് ഇപ്പ എത്താ അറിയില്ല താനവി നിന്നണ്.
ആഹ് അല്ല പനിയൊക്കെ വരുമ്പത്തെ ഇതിനൊക്കെ നമ്മള് മറ്റേ ഇതില്ലേ ചുക്കാപ്പി അക്കെ കുടിച്ചാമാറും
ആഹ് പനിപ്പൊക്കെ ചുക്കാപികുടിച്ച മാറൂ ഉം ഉം
അതന്നെ
ഒറങ്ങാനന്നെ ഒരുസു
ഏഹ് അതന്നെ പഴേത്തെ പണി കഴിഞ്ഞി- ടൊന്നും കെടുക്കാന്നായുലു മേക്കൂല
ഹേ
അതൊക്കെ തന്നെനയ്നെ ഇനി മേളക്ക് മീൻ കൂടുന്നെച്ചിട്ടുണ്ട് ചോറ്ന്നുമ്പോയത്തിന് ഇണ്ടാക്കാന്
ഏ അപ്പോത്തിന് ആവോഞ്ഞ് നന്നാക്കണ്ടേ
അത്പ്പൊ രണ്ടെണ്ണം എട്ത്ത്ട്ട് നന്നാക്കണം ഫ്രഷായിട്ട് ഇ പൊരി മത്തി അയിലാ
രണ്ടുണ്ട്
ആ രണ്ടുണ്ട്
നാളേക്കും ആവല്ലോല്ലേ ഉം ഉം നാളേക്കും ആവും
നാളേക്കു ആ ഇന്ന് ഞാൻ കൊറച്ച് എടത്ത്ട്ട് ഇപ്പക്ക്ള്ളത് ചൂടോടെ ആൾക്ക് ചൂടോട്ക്കവാണം
ഉം ന്നാ ആയിക്കോട്ടെ നാനെ പിന്നെ വിളിക്കട്ടോ
ആ ആയിക്കോട്ടെ ഇന്നാ ശെരി ഉം ഓക്കെ